ഹലോ
ആഹ് എന്തൊക്കെയ വിഷം ആഹ് കേ
എന്താ എന്താ സുഖം അവിടെ എന്താ വിശേഷം എങ്ങനെ കാലാവസ്ഥ സ്ഥ തടടെ മഴക്കുണ്ടോ
ആഹ് മഴണ്ട് ഇന്നലെ രാത്രി വരെ പേഴ്ത്തിരുന്നു നിങ്ങള അവിടെ
ഉം ഇവിടെ നല്ല മഴക്കെ തന്നെയാണ് മഴ കാറ്റും ഇടിമിന്നലും ഭയങ്കര ഇതാണ് ഉം അവിടെ എങ്ങനെയ മഴ പെയ്താ ഉരുൾപൊട്ട അങ്ങനൊക്കെ ഉണ്ടാവറുണ്ടോ അടുത്തൊക്കെ
ആഹ് പിന്നെന്താ ഞാൻ ഇവിടെ വയനാടിന്റെ അടുത്താണല്ലോ ഇന്റെ വീട് എന്താ അപ്പൊ വയനാടിന്റെ അടുത്തായതൊണ്ട് തന്നെ ആ വായനാട്ടില ഉണ്ടായ ദുരന്തത്തിന്റെ ഏതാനും ചില ഏഹ് അവ അവ അവശിഷ്ടങ്ങൾ ഇങ്ങോട്ടൊക്കെ വന്നതായിട്ട് വാർത്തകളിലൂടെ കണ്ടിരുന്നു നിങ്ങള അവിടെക്കെ എന്താ
ആഹ് ചൂരൽ മലേടെ അടുത്തായിരിക്കും ല്ലേ ഇവിടെ ഇല്ല ഇവ്ടെ അട്ത്തായിട്ട് അങ്ങനെ വല്യെ പ്രശ്നൊന്നും വര്ലില്ല കൊർച്ച് അപ്പർത്തൊക്കായിട്ട് ഇതേപോലെ ഉരുൾപൊട്ടലും രണ്ടായ്ര്ത്തി പയ്നെട്ട് ആ സമയത്തൊക്കെങ്ങനെ എന്താ വീട് ക്ള കൊർച്ചപ്പർത്തിള്ള വീടാളൊക്കെ താമസൊക്കെ മാറ്റീര്ന്നു ചെറ്യ ക്യാമ്പ് പോലെക്കെ നടത്തിട്ട് അവ്ടുക്ക് സ്കൂൾക്കുള്ളുക്കിങ്ങനെ പർപ്പിക്ക അങ്ങനെക്കെ ചെയ്തിര്ന്നു കൊൻച്ച് വിട്ടിട്ടിള്ള സ്ഥലത്ത് ഇവ്ടിക്ക് പിന്നെ വല്ല്യ പ്രശ്നങ്ങളൊന്നുല്ല ഇന്നിട്ട് നിങ്ങള് പ്രാശ്യം നല്ല മഴ ശക്താമ്പോ അവ്ടിന്ന് വീട് മാർണിണ്ടോ താമസം കൊർച്ച്
ആഹ് ഇവ്ത്തെ പഞ്ചായത്ത് മെമ്പർ പർഞ്ഞിന്നു ശക്ത മയവപെയ്യാച്ചെങ്കില് നമ്മക്ക് ഏത്രേം പെട്ടെന്നൊര് എമർജൻസി ആയിട്ട് ഇവിട്ന്ന് ഒര് ഫ്ളാറ്റിലേക്ക് മാർണന്നൊക്കെ പർഞ്ഞിര്ന്നു പിന്നീട് ഇതില് റി റിപ്പോട്ടൊന്നുണ്ടായ്ട്ടില്ല പിന്നെ ഇന്നലെ ഒരു ശക്തമായ മയ പെയ്തിരുന്നു അപ്പൊ മെമ്പറ് ഗ്രൂ പർഞ്ഞിര്ന്നു ആർക്കേലും ബുദ്ധിമുട്ടിണ്ടെങ്കി മാറാമെന്ന് പറഞ്ഞിരുന്നു ഇങ്ങക്ക് അവ്ടെ അങ്ങ എന്തെങ്കിലും പ്രശ്നങ്ങള്ണ്ടോ
ഇല്ല ഇല്ല ഇവിടെ അത്ര പ്രശ്നങ്ങളൊന്നുല്ല മ്ളവ്ടെ കൊർച്ചപ്പർത്തൊര് മലെണ്ട് അവിന്റെ അടുത്ത് താമസിക്കിണ അവര് അവര്ക്കൊക്കെള്ളു ഉണ്ടാവാ തെന്നെ അത് ഇതേപോലെങ്ങനെ പറീണിണ്ട് എന്താ നല്ല ശക്തമായ മഴ പെയ്യാണെങ്കി ആ മലന്റെ അടീൽ താമസിക്കുന്ന കൊർച്ച് വീടാളിണ്ട് പത്ത് പൈനഞ്ച് വീട് അത്ര കൊർച്ച് വീടൊള്ളൂ അവരെ താമസം മാത്രം നോക്ക്യ ഷെ നംള് മനുഷ്യരെ ജീവിൻ മാത്രം നോക്ക്യാ പോര്ലോ അവിടെ അവ് അവര് കൊറേ ജന്തുക്കള് പശു അങ്ങൻത്തെക്കെണ്ടാവ്രൊ അവി റ്റെടെ കാര്യം കൂടി ആരിക്കും കാര്ണം മലെന്റെ അടി ആകൊണ്ട് അവിടെ അധികൊം അവരെ ജീവിതമാർഗന്നൊക്കെ പതി പശുക്കളെ വളർത്ത ആട് അങ്ങൻത്തെള്ള ജന്തുക്കളൊക്കെ ഇണ്ടാവ് നൽ ഏഹ് എല്ലാ വീട്ലും അപാ വ് ജനങ്ങള് മാറാണെങ്കി അവർക്കും ഒരു സ്ഥലം കണ്ടെത്തണന്നൊക്കെ പർഞ്ഞിട്ട് അങ്ങനെ നിക്കിണ്ട് വീട് മാറീട്ടൊന്നുല്ല ന്നറീണ്ട്
ഓഹ് തീർച്ച്യായും നിങ്ങ പർഞ്ഞ വളരെ ശരിയാണ് പെട്ടെന്ന് വീട് മാറാർഞ്ഞാ അത് സ്വാഭാവികായിട്ട് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പ പറ്റാത്തൊരു സാധ് കാര്യമാണ് കാര്ണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ വീട് പെട്ടെന്ന് ഒരു ഉരുൾപൊട്ടൽ കാര്ണമോ അല്ലെങ്കിൽ ഒരു ഭൂകമ്പം കാര്ണമോ ഏഹ് ഇല്ല ഇല്ലാതാവുകയും നമ്മൾ സമ്പാദിക്കുന്ന കൃഷ്യും അല്ലെങ്കി നമ്മ എന്താപോ വളർത്തുന്ന മൃഗങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പോകുമ്പോൾ ഉണ്ടാന്ന വെഷമം നമുക്കൊരു പുതിയൊരു ജീവ സ്ഥൽത്തേക്ക് മാറുമ്പോ കിട്ടുന്ന ഒരു ഹാപ്പ്നെസ് അവിടെ കിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വളരേയെറെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യമാണ് ആഹ് സമയത്ത് ഉണ്ടാവ അതുകൊണ്ട്ന്നെ ഇബടെ ഇബിട്ത്താൾക്കാര് ആഹ് ഒരു സമ്പ്രദായ്ത്തോട് ഏഹ് സഹകരിക്കാൻ ആര്ക്കും വെല്ല്യേ താല്പര്യല്ല എത്ര പിടിച്ച് എത്ര ഉം ത് ന്ത് എന്തുണ്ടായാലും ഞങ്ങള് പരമാവധി പിടിച്ചു നിൽക്കുമെന്നുള്ള ആഹ് ഒരാത്മവിശ്വാസം ഇവിട്ത്തെ ഞങ്ങൾടെ ഈ ജനങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റൊം വെലിയൊരു ധൈര്യം എന്ന് പർഞ്ഞത് നിങ്ങക്ക് അവിടെന്താണ് അങ്ങനെ എല്ലാർക്കും ധൈര്യമൊക്കെ ഉണ്ടോ
ആഹ് ധെയ്ര്യം വടെ ത് അതെന്നേണ് പഷെ ഒരു കൊർച്ച് പ്രായെത്തിയെ ആളുകളൊക്ക്യാണ് ഈ വീട്ട് നിക്കാ പ്പ എന്താ മനസ്സ് കാണിക്കാത്തത് എന്നാ അവരക്ക് അവരെ സ്വന്തം വീട് എ പിന്നെ വേറൊരു വീട്ട്ല് വന്ന് താമസിക്കുലന്നൊക്കെള്ള ചിന്ത കൊർച്ച് പ്രായായ ആളുകൾക്കൊക്കെണ് പഷെ ആ ധൈര്യം അത്രിം അമ അങ്നെ വാശി പുട്ച്ചിരിക്കാൻ പറ്റ്യൊരു സമയല്ലല്ലോ പെട്ടെന്നായ്രിക്കും അ മലെക്കെ ഇടിഞ്ഞ് ആകെ ഉരുൾപൊട്ടി ഇപ്പാ ചുരുൽ മല വയനാടൊക്കെ ഒരു രാത്രി കെടക്കുമ്പ സാദാ അഹ് കെടക്കുന്ന പോലെ കെടന്നതല്ലാണ്. പിന്നെ നേരം വെളുത്ത് നീച്ചപ്പക്കു ഒരു പ്രദേശം തന്നെ വെള്ളത്തിന്റെ അടിയിൽ പെട്ടല്ലോ. കാരണം അന്നും അവരോട് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മാറി താമസിക്കാനൊക്കെ പറഞ്ഞ് ഒരോര്ത്തര് അവിടുത്തെ ജനങ്ങളും അത് അത്ര കാര്യാക്കിയില്ലാന്ന് ആഹ് നങ്ങള് വീട്ടിൽ നിന്നോളാ എന്തിന് ഞങ്ങള് മാറ്ണു ഏഹ് ഞ ഞങ്ങൾ സ്വന്തം വീട്ടില് നിക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവര് ചെറിയ വാശിയിലൊക്കേണ് ന്നൊക്കെ പറയുന്നത് ങ്ങനെ. ഇങ്ങനെ വാശി പിടിച്ച് നിക്ക നമുക്ക് നല്ലതല്ലല്ലോ. കാരണം എപ്പഴാ സംഭവിക്കാന്നാ ഇന്ന് ഇപ്പൊ ശക്തമായ മഴയാണ്.
ഓഹ് തീർച്ചയായും അത് നിങ്ങള് പറഞ്ഞ വളരെ ശരിയാണ്. ഈ പ്രായമായ ആൾകൾക്ക് മാറി നിൽക്കാന്ന് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ പഴയ ജീവിതാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ മ്മുടെ നമ്മടെ ഉമ്മമാരും ഉമ്മയുടെ ഉമ്മയും ഒക്കെ നമ്മുക്ക് അറിയാം എന്താപ്പോ അതിലാ ഒരു വീട്ടിൽ കഴിഞ്ഞ് കൂടിയ അവർക്ക് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഏറിയ ഒരു സാഹചര്യാണ്. രണ്ടായിരത്തി നമ്മുടെ ഇപ്പടുത്ത് ഉണ്ടായ വയനാട് ചൂരൽ മലയുടെ അപകടത്തില് സാധാരണ പോലെ ഞങ്ങളൊക്ക കടന്ന പോലെ തന്നെ സാധാരണയായി കടന്നിരുന്നു ഒരു പത്ത് മണി സമയത്ത് ഒരു ചെറിയോര് ശബ്ദം ശബ്ദം കേട്ട് ഒര് സാഹചര്യത്തില് അവർ അത് വലിയ കാര്യമാക്കിയില്ല. ശേഷം പിന്നെ ഉണ്ടായ മൂന്ന്മണിക്കുണ്ടായ ഒരു അപകടത്തിൽ ഒരു പ്രദേശം പ്രദേശം തന്നെ തങ്ക് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ പ്രദേശം തന്നെ ഒലിച്ചു പോയി ഏഹ് ഒലിച്ചു പോവുകയാണ് ചെയ്തത്. അതിനു ശേഷം അവരുടെ പല അവശിഷ്ടങ്ങളും പല സ്ഥലങ്ങളിലായി കുന്തിപ്പുഴയിൽ വരെ നമ്മുടെ അടുത്ത അവിടെ നമ്മുടെ പാലക്കാടായ കുന്തിപുഴയിൽ വരെ അവ അതിന്റെ അവവിശിഷ്ടങ്ങൾ കാണുകയാണ് ചെയ്തത്. നിങ്ങളുടെ അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
ഇല്ല ഞങ്ങള് ഇവിടെ ഇതുപോലെ ഞങ്ങള ച്ച് ഇങ്ങനെ കുന്തിപ്പുഴയിലൊക്കെ വയനാട് അവിട്ത്തെ അവശിഷ്ടങ്ങൾ വന്നുന്ന് ഒക്കെയുള്ള വാർ ത്ത കേട്ടിട്ടിണ്ട്. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചപ്പർത്തൊര് മലയുണ്ട് പറഞ്ഞില്ലേ അത് ഇതേപോലെ എന്തോ ചെറുതായിട്ട് ഉരുൾപൊട്ടൽ പോയി അവിട്ന്നൊര് മൂന്നാല് വീടുകളൊ ക്കെ തോന വീടില്ലാത്തൊരു ഏരിയേണ്. ക്ഷെ ഇന്നാലും ഇവി അവിടെ ഒരു അഞ്ചാറ് വീട്ടിലൊക്കെ വെള്ളം കേറി ചെല എന്താ ജീവനൊക്കെ നഷ്ടപ്പെട്ടു ന്നൊക്കെയുള്ള അറിഞ്ഞിട്ടുണ്ടായിരുന്നോ അയ്നവരോടും ഇതേപോലെ വീട് മാറി താമസിക്കാനും ഇങ്ങനെ സ്കൂളിലൊക്കെ അവര്ക്ക്ള്ളെ സംവിധാനം പെട്ടെന്നായതുകൊണ്ട് അവർക്കുള്ള വീടോ ഇതൊന്നും കിട്ടിയിന്നില്ലല്ലോ അപ്പൊ അവിടെ ഒരു സ്കൂൾ ഒഴിഞ്ഞ് കൊടുത്തക്കേന്നു. ആ സ്കൂൾക്ക് ജീവിതം അഹ് അവിടുക്ക് മാറാനൊക്കെ തം പറഞ്ഞിരുന്നു അവര് അയിനൊന്നും സമ്മതിച്ചില്ല. അവര് ഞങ്ങള് ഇവടെ നിന്നോളാം ന്നൊക്കെ പറഞ്ഞ് ക്ഷെ ഒന്ന് രണ്ട് കൊറച്ച് വീട്ടാരൊ ക്കെ അവിട്ന്നൊര് പത്തിരുപത് വീട്ടുകാരൊക്കെ അവിടുന്ന് മാറി താമസിച്ചീര്ന്നു. അതുകൊണ്ട് ആ വീട്ട് ത്തെ ജനങ്ങൾക്കൊന്നും ഒരു പ്രശ്നും ഉണ്ടായില്ല. അവര് സേഫായി. വീടൊക്കെ ചെറിയ പ്രശ്നങ്ങളും തകരാറൊക്കെ ഉണ്ടായീന്നേ അറിഞ്ഞൊള്ളൂ. പക്ഷെ ഈ ഒരു പറ്റ് ബാക്കി മാറി താമസിക്കാത്ത അഞ്ചാറ് വീട്ടില് കൊറേ ആൾക്കാര് മരിച്ചുംന്നും ബാക്കിള്ളവർക്ക് ഭയങ്കര ദുരൂഹ അവസ്ഥയിലാന്നൊക്കെ അറിഞ്ഞിരുന്നു അന്ന് ഇതൊക്കെ ഈ വയസ്സായ ആള് കൾ കാരനാണ് അയ്നവര് സമ്മതിക്കുന്നില്ല. അഹ് സ്വന്തം വീട് ഇവിട്ത്തന്നെ കെടക്കണം എന്നൊക്കെള്ളൊരു സിറ്റുവേഷനല്ലേ. ഇത്രീം കാലാവസ്ഥാ നിരീക്ഷകർ ഇങ്ങനെ പറയുമ്പളും മാറി താമസിക്ക് ന്നൊക്കെ പറയുമ്പള് അവരെ അതിന്റെ കൂ ട്ടാക്കില്ല
ഓഹ് തീർച്ചയായും നിങ്ങൾ പറഞ്ഞ വളരെ ശരിയാണ്. പ്രായമായ ആളുകൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ്. അന്ന് ആ സ്കൂളിലേക്ക് മാറിയ സമയത്ത് ഒരു പൂർണമായ ഒരു കുടുംബത്തെ ലഭിച്ചവർക്കൊക്കെ നമ്മുടെ ഈ കൊച്ചു കേരളം വീട് സജ്ജീകരിച്ച് കൊടുത്ത വാർ ത്തക്കെ നമ്മളറിഞ്ഞിരുന്നു. എത്രയേ കൊറച്ച് ആഹ് കൊർച്ച് വീടുകള് കൃത്യമായ കണക്കറിയില്ല അവർച്ച് വീടൊക്കെ എന്താപ്പ നിർമ്മിച്ചു കൊടുത്തിരുന്നു ഒരു ചെറിയ ഒരു അവർക്ക് താൽക്കാലികമായി താമസിക്കാമെന്ന രീതിയിലുള്ളരു അത്യാവശ്യം ഒരു വാർപ്പ വീട് തന്നെയ ആായിരുന്നു അവർക്ക് പക്ഷെ എന്നിരുന്നാലും അവരുടെ ആ പഴയ ഒരു വീട്ടിലേക്ക് പോയ ഒരു ഒരു ഒരു സമ്പ്രദായം നമുക്ക് അവിടെ സാധിക്കില്ല കാരണം നമ്മുടെ പഴയ കൂട്ടുകാരും നമ്മുടെ പഴയ അയൽവാസികള ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല അതുകൊണ്ട്ു തന്നെ പ പഴ പ്രദേശങ്ങളാണെങ്കില ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല അതുകൊണ്ട് വളരെയധറെ ബുദ്ധിമുട്ടാണ് തികച്ചും അത് നമുക്ക് അനഭദ അത് അനുഭവിക്കുന്നത് തീർച്ചയായും പ്രായമായ ആളുകൾക്കായിരിക്കും അല്ലെ
ഉം അതെ അവർക്ക് അന്ന് സ്കൂളിലേക്ക് മാറ്റിയപ്പോൊ അവക്കക്ക് ജീവിക്കാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഓരോ പാർട്ടിക്കാരായിട്ടും വീട്ടുകാരായിട്ടും സഹായിക്കാനൊക്കെ കുട്ടികൾക്കായിട്ട് അങ്ങനെ കുട്ടികൾക്കുള്ള ഫുഡ് നമ്മള് വലിയ വലിയ ഭക്ഷണം കഴിക്കുന്ന പോലെല്ലോ കുട്ടി ചെറിയ കുട്ടികളൊക്കെ അവർക്ക് വേണ്ട ഫുഡ് ആയിട്ടും ഡ്രസ്സ ആായിട്ടും വലിയവർക്കുള്ള ഫുഡ എല്ലാ സഹചര്യങ്ങളും ഇവിടെ ഓരോ പാർട്ടിക്കാരും വീട്ടുകാരും അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു കൊടുത്തിരുന്നു പക്ഷെ അവർക്ക് തന്നെയാണ് അധിക കുടുംബങ്ങൾക്കും വേറെ വീട് വെച്ച കൊടുത്തിട്ടുണ്ട് അവർക്ക് അവരുടേതായ ഒരു അയൽവാസികള് കിട്ടുന്നില്ല അവരെ ചുറ്റുപാടല്ലന്നൊക്കെ ഉള്ളരു ഇതാണ് മൈൻഡിലാണ് അവർക്ക് പിന്നെ ആഹ് ഒരു സന്തോഷവും ആഹ് ഒരു അയൽവാസികളും പിന്നെ അവര്ക്ക്‌ കിട്ടില്ലല്ലോ
ഓഹ് തീർച്ചയായും പറഞ്ഞ പോെ ശരിയാണ് എന്നിരുന്നാലും നമുക്ക് നമുക്ക് ഇനി അങ്ങനത്തെൊന്നും ഉണ്ടാവാതിരിക്ക നമുക്ക് പ്രാർത്ഥിക്കാനും സാധിക്കുകയുള്ളു കാലം കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മരങ്ങളൾ അധികം മുറിച്ചു മാറ്റുകയും ഏഹ് കാലാവസ്ഥ അതിനനുസരിച്ച് മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട്ു തന്നെ മ മലയിൽ മലയിൽ നിന്ന് എപ്പോഴാണ് ഉരുൾപ്പെൊട്ടുക അല്ലെങ്കിൽ എപ്പോഴാണ് ഭൂകമ്പം ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കില്ല കാരണം അതിന്റെ പ്രകൃതി അങ്ങനെയാണ് അതിന്റെ അടിയിൽ നിന്ന ഉണ്ടാകുന്ന രണ്ട് പാാലുകൾ കൂട്ടിമുട്ടിയിട്ടാണ് ഒരു ഭൂകമ്പം അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുക ആ പാലുകൾ കൂട്ടിമുട്ടാതി എന്നാണ് നമ്മുടെ ലക്ഷ്യം അത് നമ്മൾ അധികവും ഏഹ് ചെയ്യേണ്ടത് കൂടുതൽ മരങ്ങൾ നട്ടുപടിക്കും നട്ടുപടി ക്കുക എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ജൂൺ അഞ്ചിന് അവിടെ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരുന്നോ
ആഹ് അവിടെ തീർച്ചയായും സ്കൂളിൽന്നൊക്കെ കുട്ടികൾക്ക് മരങ്ങൾ കിട്ടും അതി ഇവിടെ എല്ലാ വീട്ടുകാരും അവരക്കള്ള സ്ഥലങ്ങളിലൊക്കെ അത് വെച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു ഇനി അങ്ങനെ അവസ്ഥ അല്ലാത്തിരിക്കട്ടെ ഇനിയും ഇങ്ങനെ നിരീക്ഷകര് പറയുമ്പോഴും വിളിക്കുമ്പോൾ നമ്മുക്ക് അവിടുന്ന് വീട് മാറി ഒരുവിധം അപകടങ്ങളിൽ പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്ക പക്ഷെ ഇവിടുന്ന് സ്കൂളന്നൊക്കെ മരം കിട്ടിയത് എല്ലാ വീട്ടുകാരും തന്നെ അവര് വെച്ച് വളരെ നല്ലതായി സംരക്ഷിക്കുന്നുണ്ട്
ഓഹ് തീർച്ചയായും ഇതിനെ കുറിച്ച് പറയയാണെങ്കിൽ കൂടുതൽ പറയാണ്ട്‌ നമുക്ക് പിന്നീട് വിളിക്കാം
ഉം ആഹ് ഇതിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇനിയും ഒരുപാട് പറയാനുണ്ട് കാരണം ഞമ്മളെ കാലാവസ്ഥനെ കുറിച്ചും മഴയും ഓരോ ദുരന്തങ്ങളും പറഞ്ഞാ തീരാത്തത്ര ഉണ്ട് ഇനി ഇതിന് കുറിച്ച് പറയാനാണെങ്കിൽ ഇനി എന്തായാലും ഞാൻ പിന്നീട് വിളിക്കാം ഇതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ
ഓഹ് തീർച്ചയായും ശരി